ട്ടമോ.
ഓഹ് കേക്കണ്ട്.
എന്താണ് വിശേഷം.
ആഹ് നല്ലതന്നെ.
മക്കള് കുഞ്ഞു മക്കളൊണ്ടാ സൗണ്ടേക്കുന്ന്.
അഹ് മൂ മൂന്നര വയസാ മൂന്നര വയസ്സ്.
ആഹ് അങ്ങവാടില് വല്ലോ പോണാ.
ആഹ് അംഗലവാടി പോവല്ണ്ട്. മക്കളെ വായിപ്പിക്കാണ് അല്ല ഒരാളൊന്നല്ല നാലാള്ണ്ട്.
ആഹ് ഹാ മൂത്തതാണ് എളയത്. അല്ലെ
മൂത്തത് പത്താം ക്ലാസ്സിലാ.
ഏറ്റവും മൂത്തതല്ലെ
ആഹ് ഏറ്റവും മൂത്തത്.
ആഹ്.
അയിന്റെ മൂത്തത് രണ്ടാം ക്ലാസ്സിലാണ് ആഹ്.
ആഹ്
ഓളും പിന്നെ ഓളെ മൂത്തത് മൂന്നാം ക്ലാസിലും
ആഹ് ആഹ് എനിക്ക് രണ്ട് മക്കളാ ഒരാക്ക് മൂന്നര വയസ്സനെ മൂത്താൾക്ക്.
ഏഹ്
മൂത്താക്ക് മൂന്നര വയസ് അവര് പ്ലേ സ്കൂളി പോണ് അവള് എ എളയാക്ക് ഇപ്പൊ മൂന്ന് മാസം.
ഓ ഓ ഹ് ചെറിയ കുട്ടിയാലേ.
ആഹ് ചെറിയ കുട്ടിയ തൊണ്ണൂറ് കഴിഞ്ഞതെ ഒള്ളൂ.
ഓഹ് വീട്ടിലാള്ളത് സ്വന്തം വീട്ടിലാ.
അല്ലല്ല ഞാൻ നാല്പ്പത് കഴിഞ്ഞപ്പനെ ഹസ്ബന്റിന്റെ വീട്ടി വന്നു.
ആഹ് പിന്നെ ഓഹ് രാത്രിയക്ക്ള്ളൊക്കെ ആയോ?
രാത്രിക്കുള്ളത് ആയിക്കൊണ്ടിരിക്കുന്നു ആയില്ല.
ആഹ്
കാപ്പി വേണം കെട്ടോ രാത്രി ഇവടെ അപ്പൊ ആറ് മണിയൊക്കായിട്ട് ഇണ്ടാക്കാൻ കേറൊള്ളൂ ഒൻമ്പത് പത്ത് മണിയാവും കഴിക്കാൻ ഇപ്പ സ്കൂളൊന്നും ഇല്ലല്ലോ നാളെ.
ആഹ് ആഹ
ഹസ്ബന്റെ വീട്ടിലാ നാത്തൂന്റെ കൊച്ചുണ്ട് അപ്പൊ അവർക്ക് സ്കൂളില്ലാത്തോണ്ട്. പതിനൊന്ന് മണിയൊക്കെ ആയിട്ടെ കെടക്കു.
ആഹ്
അതോണ്ട് ന്ന് ഇച്ചിരി വൈകി. ആഹാരം വെക്കാനേയ്
ആഹ് ആഹ് ഇന്ന് വൈകിയത് ലെ
ആഹ് പിന്നെ ന്താ എന്താ രാത്രി എന്തരാ സ്പെഷ്യല്.
സ്പെഷ്യലായിട്ടൊന്നുല്ല ചിക്കൻ പൊരിച്ചത്ണ്ട് പിനെ ഏഹ് ചോറ് വെണ്ടക്ക കറി.
ആഹ്
അത്രെഒള്ളു.
ഹ് ഹ്
അങ്ങനെ കൊറേ ഉപ്പേരികളും അ അതൊന്നു അങ്ങനൊന്നും ഉണ്ടാക്കൂല.
ആഹ് മക്കള് പച്ചക്കറിയൊക്കെ തിനോ?
ഉം കൊഴപ്പല്ല പയറ് വെണ്ട അങ്ങനത്തതൊക്കെ ഇഷ്ട്ടാണ്.
ആഹ് ഇങ്ങള് വേറേണ വീട്ട് വേറെ അ ഹ്
ഉം
ആഹ് അങ്ങനെ.
ഉം
പിന്നെ ഏഹ് കൃഷി അങ്ങനെയൊക്കെ ഉണ്ടോ?
ഇല്ല കൃഷിയൊന്നുല്ല ഇല്ലേയ് ഇങ്ങളെന്തെങ്കിലും ഇണ്ടാക്ക്ണ്ടോ?
ആഹ് ഞങ്ങള് വീട്ടില് ആഹ് ഉണ്ട് കൊറച്ച് അത്യാവശ്യത്തിനുള്ള മൊളക് തക്ക- ക്കാളി കറിവേപ്പ് അങ്ങനെയൊക്കെ, പിന്നെ കൊറച്ച് ഫ്രൂട്ട്സും ചെടിയും. എല്ലാം കൂടെ മിക്സായിട്ട്.
ആഹ് ആഹ് ആഹ് ഇവിടെ ചെടിയുംല്ല ഒന്നുല്ല.
ഹ് ഹ് ഹ്
ഉം
കൊച്ചുങ്ങളേക്കെ നോക്കുന്ന തെരക്കില് പറ്റൂലായിരിക്കുലേ ഇത ക്കെ അമ്മാവ ചെയ്തത ഞാനല്ല ഞാനീ രണ്ട് മക്കളെ വ ചെന്തര് ചെയ്യാൻ ഞാനൊന്നും ചെയ്യില്ല നിലകൃഷി അങ്ങനത്തെയൊന്നും എനിക്കില്ല ഞാനായിട്ട്
അതേപോലെ ഇവിടെ ഹേ ഞങ്ങളെ വാപ്പ ചെയ്യും കൃഷി
ആഹ്
ആഹ് ഇവിടെ പിന്നെ മഞ്ഞള് ഇഞ്ചി പിന്നേ ആഹ് പിന്നെ ഇത്ണ്ടല്ലോ മാങ്ങഞ്ചി അതൊക്കെ പിന്നെ താനേ ഇണ്ടാവല്ലോ
ആഹ് ഉണ്ടാവും പക്ഷെ ആഹ് പക്ഷെ വെള്ളൊഴിച്ച് നോക്കണ്ടേ
ആഹ് അത് വേണം പിന്നെ അതേപോലെ വാഴ ആഹ് അങ്ങനെ തെങ്ങ് കവുങ്ങ് ഹ് എന്താ പ പറയ മുരിങ്ങാ ആഹ് പപ്പായ പ്ലാവ് അങ്ങനെത്തൊക്കെണ്ട്
ആഹ്
ഉം മാങ്ങല്ല മാങ്ങ ഇപ്പൊ ഒന്ന് നട്ടതേ ഒള്ളൂ റംബൂട്ടാനില്ല
ഇല്ല ല്ലേ
അടെ ഇൻ്റേ റിലേറ്റീവിന്റെ വീട്ടില്ണ്ട് റംമ്പൂട്ടാന് നറച്ച്ണ്ട് മരത്ത്മ്മെ ആഹ് പീടേലൊക്കെ പോയ എത്രയാ അയിന് വെല
അതാണ് വീട്ടീതന്നെ ഉണ്ടെങ്കി കൊഴപ്പ ഇല്ല
ഉം ഉം എന്താന്നട്ട് രാത്രികക്ക് എന്താ ഇണ്ടാക്ക്ണ്
രാത്രി ചിക്കൻ കറിയും പുട്ടും
ആഹ് അഹ് ഇൻ്റെ ഉപ്പാക്ക് അങ്ങനേയിരുന്നു ആദ്യം അങ്ങനെ എന്തെങ്കിലും വേണം രാത്രി ചോറ് തിന്നാതെ ചപ്പാത്തിയോ പുട്ടോ അല്ലെങ്കില് ദോശേ
ആഹ്
എന്തെങ്കിലും
ഇവടെപ്പം നമ്മളല്ലേ മറ്റേ ആഹ് ഇതിന്റെ പുട്ടുണ്ടല്ലോ എന്തിനാ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളോന്നും പറഞ്ഞ്
തനിമ
ആഹ് അത് ഇവൾക്ക് ഭയങ്കര ഇഷ്ടവാണേ ഇവടെ എല്ലാർക്കും ഭയങ്കര ഇഷ്ടാ
ആഹ് അതാവുമ്പോ പിന്നെ പണി ഇല്ലല്ലോ മറ്റേത് ചൂടുവെള്ളൊഴിച്ചിട്ട് ഇങ്ങനെ മണിപ്പിടിക്കാ ഭയങ്കര പ ഉം അല്ല ഇ ഇതിലല്ല പറഞ്ഞത് നഞമ്മള് സാധാ പൊടീലേ പുട്ട്ണ്ടാക്കണെങ്കില് പണിയല്ലേ
അത് അതാണെങ്കി കൊഴച്ച് എത്ര കൊഴച്ചാലും ശരിയാവ ഇല്ല കൊഴച്ച് കൊഴച്ചിരിക്കണം ഇത് പിന്നെ അങ്ങനെയൊന്നുല്ലല്ലോ
ഇല്ല്യ ഇത് ഇത്ണ്ടല്ലോ ഒര് ഏളം ചുടുവെള്ളത്തില് പിന്നെ പൊതിർത്തി എടുക്കല്ലോ വാണ്ടിയത് അത് എളം ചൂടെല്ലാം
അല്ല ആഹ് സാ നമ്മള് ഇപ്പൊ ഒരു അളവിന്റെ പാത്രത്തിൽ അല്ലെങ്കി ഇഞ്ഞിപ്പോ ഒരു ഗ്ലാസിലായാലും പൊടി അളന്നെടുക്കണം ഇപ്പൊ ഒര്ക്ല ഏ രണ്ട് ക്ലാസ് ആഹ് അതെ അതെ ആഹ് അത് ത തര് തരിതരി ഉള്ളെന്ന് പറയുമ്പ ചെലത് സ്റ്റീമറായിട്ട് മാത്രം വരുന്നുന്നതുണ്ട് അതാണെങ്കിൽ നമ്മള് ചെറിയ ചൂടുവെള്ളം നമ്മൾ ഏഹ് ആവശ്യത്തിന് അനുസരിച്ചങ്ങനെ ചെയ്യാ അല്ലാതെ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ പറഞ്ഞുവരുന്ന പുട്ട്പൊടിയുണ്ട്
അതെന്നെ ഞാൻ പറഞ്ഞത് അത് ഞാൻ എങ്ങനെയാ ചെയ്യാന്നറിയോ അത് അത് ഒഴിച്ചിട്ട് കുതിർത്തി വെക്കല്ലേ വേണ്ടത് ഇന്ന ട്ട് കൊർച്ച് കയിഞ്ഞിട്ട് ഇട്ത്തിട്ട് ആ അതാ ഞാൻ പറഞ്ഞത്
ആ അത് ഞാൻ ചെയ്യലത് എങ്ങനേന്ന് വെച്ച ഞമ്മളിപ്പോ കൊറച്ച് ആഹ് നമ്മൾ പ്പോ കുറച്ച് കാലമായിട്ട് അത് തന്നെയാ ഞങ്ങൾ ചെയ്യുന്ന എങ്ങനെയന്ന് വെച്ചാ ഞാൻ ചെയ്യുന്നത് അതില് എത്രയാണോ അളന്നെടുക്കും എത്രയാണോ അരി പൊടി അത്ര തന്നെ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് അങ്ങൻനെ തന്നെ ഒന്ന് ഒന്ന് പര ത്തിയൊന്ന് ഏതെലും അടപ്പ് വെച്ച് വച്ച് ഇരുപത് മിനിറ്റ് കറക്റ്റ് ഇരുപത് മിന് ട്ട് കയിഞ്ഞ് അത് എടുക്കുമ്പോല്ല കട്ട പോലെ ഇരിക്കും അതൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞ തേങ്ങ ചേർ
ഹലോ ഹലോ ഹലോ ഹലോ